ആഹ്. ഹലോ കേൾക്ക്ണില്ലേ?
ആഹ് എന്തൊക്കെ വിശേഷം?
സുഖാണ് കൊഴപ്പല്യ മയ
ഏ രാവ കയ്ഞ്ഞോ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞോ?
രാവിൽത്തെ ചായ ബണ്ടാക്കി കുട്ച്ചി. രാവിലേ അത് കയ്ഞ്ഞ് ലേ.
ആഹ് കഴിഞ് രാവിലെ ണ്ടാക്കിച്ച്ക്ക്ണ് കുട്യാളൊന്നും സ്കൂളില്ലാത്തോണ്ട് ആരും എണീറ്റിട്ടില്ല.
ഇവടിം അവരൊന്നും നീചിട്ടില്ല ഞങ്ങള് കുട്ച്ച്. ഇന്ന് പണിക്കാര് വന്നിട്ട്ണ്ടെ ഇന്ന് വെയ്ല്‌ണ്ട് അപ്പന്ന് പണി ക്കാര് വന്ന് ട്‌ണ്ട്.
എന്താ പണി?
പണി മുറ്റം ഞമ്മള് മത് കെട്ടൊലോ മുറ്റം കെട്ടൊല്ലോ മതില്.
ആ ആ ആഹ് ആഹ് ആഹ് ആഹ്.
അവര് രണ്ടീസം വന്ന്ട്ട് പിന്നെ മഴേത് ആ കൊർച്ങ്ങട് കെട്ടീക്ക്ണ്. മ്മള് മൊതായ്ട്ട് തിര്ച്ച്ട്ക്കോല്ലോ.
ആഹ് ആ.
എന്നാ ഒര് വൃത്ത്യാണ് കാണാനൊക്കെലെ മു
ആഹ് ആഹ് ആ ഒരു വൃത്ത്യാണ് ഞമ്മക്ക് ഇന്നാ പിന്നെ മെറ്റ്ലിടെ ഇന്റർലോക്കെ യ്യെഎന്തെങ്കിലും ചെയ്യല്ലോ മറ്റെ ന്നാർഞ്ഞാ പര്ന്നട്ക്ക
ആഹ്.
അപ്പൊ അയ്നും വേണ്ടിട്ട് ചെയ്തിട്ണ്ട്. രണ്ടീസം വന്ന് മൂന്നിന്റെന്ന് മഴെയ്തത് കാരണം പിന്നെ വരണ്ടാന്നർഞ്ഞ് പിന്നെ അവര് ഇത്‌വരെ വന്നീല്ല ഇപ്പൊ ഇന്ന് വന്ന്ട്ട്ണ്ട്.
ആഹാ അപ്പോൽക്ക് ഫുഡൊക്കെ വാണ്ടേ? ആഹ് ആഹ്. ആഹ് ആഹ് എന്താണ്ടാക്ക്യോ?
ഞാൻ ദോശണ്ടാക്കി അവര്ക്ക് കട്ടൻ കാൽചായ കൊട്ത്ത്ട്ടൊള്ളൂ.
ആഹ് ആഹ് ആഹ്.
ഇഞ്ഞിപ്പൊ കഞ്ഞികൊട്ക്കണം. അൽ അല്ല പ ആ പാ പയ് പയ്നൊന്ന് മണിക്ക് കഞ്ഞി കൊടുത്താ മതി.
ആഹ് ആഹ്
ആഹ് വാണം ചോറും വാണോ അവര് പിന്നെ ഒന്ന് ന്നര ഒക്കാവുമ്മോ കൊട്ത്താ മതിയല്ലോ ഒന്ന്
ആഹ് ആഹ് ആ ഇവിടെക്കെ ആറ് മണിയൊക്കെ ആവുമ്പോന്നെ തൊട്ങ്ങ്യാല് ചെൽ ഉച്ചേക്കാവുമ്പത്തേന് കയിഞ്ഞു പോവും മുമ്പൊക്കെ ആഹ് അപ്പൊ പിന്നെ ഇതൊന്നും ആവശ്യില്ല ചോറിന്റെ ആവശ്യണ്ടാവലില്ല കഞ്ഞിയോ എന്തെങ്കിലും കൊടുത്താ മതി അവർക്ക് ആഹ്
ഇവിടെ ആറ് മണിക്കൊന്നും വരൂലാ. ഏഴ് മണിക്കേ വെരൂളു അങ്ങനത്തോരന്നെ. ര രണ്ടരൊക്കെ നിർത്തണോര് മൂന്നണിക്ക് നിർത്തണോരുണ്ടല്ലോ അവര് ഏഴ് മണിക്കേ വെരൂള്ളു
ആഹ് ആഹ്
ഇവരെട്ട് മണികയ്ഞ്ഞു. എട്ടരേക്കാവും വന്നപ്പോ
ആഹ് ആഹ്.
ഇന്ന് മഴ പെയ്യാതിരുന്നാ മതിയാര്ന്നു.
ആഹ് ഇന്ന് മഴയില്ല്യാ ല്ലെ രാവിലെ മുതല് വല്ല്യ മഴ കാണ്ണില്ല രാവിലൊന്നും മഴില്ല.
ഉം ഇത് മുന്നേ കെയ്യേണ്ടയാണ് ഇന്റെ പണിയാണ് ഇത്ങ്ങനെ നിർത്തി കൊണ്ടോവല്. ഇപ്പൊക്ക് ചീത്തങ്ങനെ കേക്കാ ഞാന് ഇത് ഇബടെ പെയിന്റ്ടിക്കാരെ നോക്കല്ലാര്ന്നോ പത്തറുവത്തഞ്ച് തേ ആളായിക്കണു പെയിന്റടിക്കാരന്നെ. മനുഷ്യന്മാരെ പണിയട്ത്ത് പണിയട്ത്ത് പണിട്ത്ത് ചടച്ച്
ആഹ് അവർക്കൊക്കെ ഇങ്ങനെ ഇണ്ടാക്കണ്ടല്ലേ ചെലവും ഒക്കെ
ആഹ് അപ്പൊ പിന്നെ ഞാൻ പർഞ്ഞ് ഇനി പിന്നെ മതി പിന്നെ ഇട്ക്കാന്നർഞ്ഞ്. അപ്പൊ ഇൻക്ക് ചീത്താണ് അന്റെ പണിയാണ് ഇങ്ങനെ കൊണ്ടോവല് ഇത് പുതിയതല്ല ആ ഏഴ് വർഷായി
ആഹ് ആഹ് ആഹ് ആഹ്.
ആ അപ്പൊ പ്രൈമറടിച്ച്ങ്ങാണ്ട് കേറിര്ന്നാര്ന്നേ.
ആഹ് ആഹ്.
പ്പോ പ്രൈമർ അടിച്ചിണ്ടാണ്ട് അം പെ പെയിന്റ് അടിച്ചിട്ട്ണ്ടായിന്ന് നിലം നേരാക്കെ നേരാ ആഹ് അപ്പ പിന്നെ ഇപ്പൊ പെന്റ അടിക്കുന്നു
ആഹ്
അവരെ അവര് ഈ പയിന്റടിക്കാര് കഴിഞ്ഞ് പോയാലും പിന്നെ നമ്മുക്ക് ബാക്കി പോത്തി പൊ വൃത്തിയാക്കാനിണ്ടാവും അങ്ങനെടങ്ങേറാവും
ആഹ് ആ അവരിങ്ങനെ ഒറ്റി ഒറ്റി വീണിണ്ടാവും പെയിന്റൊക്കെ ഇങ്ങനെ ല്ലെ ആ ചമരമേന്ന് ആടിക്ക് ആ ഉം
അപ്പൊ അവരെ പോയാ പിന്നെ അടിച്ച് വാരലും തൊടക്കലും പിന്നെ എല്ലോം കൂടി ആയാ യാശ ബാങ് കൊടുക്കും ആയാ പക്ഷെ ബാങ്ക് കൊടുക്കും കുളിച്ച് കേറണം
ആഹ്
ആ പിന്നെ പണിയെടുത്ത് പണിയെടുത്ത് ചടച്ച് നമ്മളെ കൈകൊണ്ട് എത്തണ്ടേല്ലതും
ആഹ്
ചെലപ്പൊക്കെ സഹായിച്ചെരൂട്ട അടിച്ച് തൊടാക്കാനൊക്കെ
ആഹ് ആ ആ എന്നാലെ നമ്മളെടുക്കണ ആ ഒരു എടുത്താവൂലല്ലോ എല്ലാരൊന്ന് എടുത്താല് എത്ര എടുത്താലും
അടിച്ച് വാരി തുടക്കുമ്പൊക്കെ നല്ല നല്ലപോലെ ചെയ്തെരും നല്ല വൃത്തിയില് അത് നല്ല വൃ വൃത്തി ചെയ്യും എന്നെക്കായി വൃത്തി ചെയ്യ് ചെയ്യും വേറൊന്നിലും വന്നില്ലെങ്കിലും ആ പണി ചെയ്തെരും ഉം നല്ല വൃത്തിയാണ് ആൾക്ക് നല്ല വൃത്തിയാണ് ആൾക്കെ
ആഹ് ആഹ് ആഹ് ആഹ്
അങ്ങനെ ഇങ്ങനെ വെരെ ഇടാനും പറ്റൂല്ല കച്ചറ ഞമ്മളൊക്കെണ്ടല്ലൊ അവടെ ഇവടെ ക്കെ വലിച്ചൂട്ടി അതൊന്നും പറ്റ്
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനാകുമ്പോ എന്താന്നോ കുട്ട്യാളും അത് ശ്രദ്ധി ക്കും ഏ അങ്ങനെ ഒരാള് പർ
ഉം അങ്ങനെ ആ അപ്പത് കാരണം കൊയപ്പല്ലാങ്ങനെ പോയിനു പിന്നയ്ന്റെടേല് ഇൻക്ക് പനി പെട്ട് അപ്പൊ അത് കാരണം തീരെ വെയ്ച്ചീന്നില്ല
ആഹ് ആഹ് ആഹ്
പനി സ്വന്തല്ല ഒര് ശർദിക്കാൻ വെരെന്നെ വെരെന്നെ വെരെന്നെ വെരെന്നെ അങ്ങനണ്ട് കാണിച്ചിട്ട് ഇപ്പോ മാറി
ഏ
ഹലോ ഏ
സുഖണ്ടോ ഗ്യാസിന്റസുഖം
ഗ്യാസിന്റെ എന്തെന്നാവോ പ്രശ്നം
ആഹ്
അങ്ങനെ പിന്നത് മാറി ഉം പിന്നെ മഞ്ഞപ്പിത്തേറ്റേണ്ടാവോ ന്നൊക്കെ പർഞ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒക്കെ പർഞ് അയ്ലൊന്നും ടെസ്റ്റെയ്തപ്പൊ അയ്ലൊന്നും കൊഴ് പ്പൊന്നുല്ലാന്ന് പർഞ്
ഏഹ് ഭക്ഷണം ചെൽപ്പെ ലെയ്റ്റായി ഒക്കെ ക നമ്മള് ഭക്ഷണൊക്കെ വഴ്കിയൊക്കെ കഴിക്കൂലേ നമ്മളെല്ലാ പണികളും കഴിഞ്ഞിട്ട് കഴിക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോത്ത്നൊക്കെ ഗ്യാസ് കയറും
ഇല്ല അങ്ങനൊന്നുല്ല ഭക്ഷണത്തിന്ടെ സമയാവുമ്പോ ഭക്ഷണം കഴിക്കാത്താള് ഞാൻ ഒന്ന് രണ്ട് മണിക്കൊക്കെ ചോറ്ന്നും പകല് പത്ത്മണിക്ക് തിന്നും ആ അയ്ന്ന്
ആഹ് ആഹ് ആഹ് ആഹ് വെള്ളം നല്ലോണ്ണം കുട്ച്ചാ മതി വെ
ഉം പോയോക്ക അവടെ പൊന്ത കെട്ടിക്ക്ണ്ട് അ പൊന്ത വെട്ടാൻ പൊന്തണ്ടേ ആ അപ്പർത്ത് അപ്പൊ പൊന്ത വെട്ടണം ന്ന് പർഞ്ങ്ങാണ്ട് അണ്ട് കേറീര്ന്ന് ണ്ടാവുമ്പളല്ലേ ചെയ്യൊള്ളു പോയാപ്പത് കയ്ഞ്ഞല്ലൊ പിന്നെ രണ്ട് കൊല്ലം കെയ്യണം പിന്നത് ചെയ്യ
ഏഹ് ആഹ് ആഹ് പൊർത്താണേക്കാരം ആള് ലെ
ഉം
ആഹ് കാ കാടൊക്കെൺ ണ്ടായാലേ കൊതുകാണ് നല്ലോണം ഈ സമയത്ത് ഈ മഴക്കാലൊക്കാവുമ്പോ
അയ്ന് പൊർത്ത് ഔത്ത്ക്കില്ല കൊതുക് ട്ടോ പുറത്തക്ക് നല്ല കൊതുകുണ്ട് പുറത്ത് ഇങ്ങോട്ട് ഇറങ്ങിയ നമ്മൾങ്ങ ട്ട് അത്ത് കണ്ട് കേറുമ്പോ നമ്മള കൂടെ അങ്ങനെ വരണ്ട മതിരിയാണ്
ആഹ് ആഹ്
പക്ഷെ ഔത്തക്കയാതൊരു തുല്യ ഒറ്റ ഒന്നന്ന ഇല്ല ഔത്തക്കില്ല അത് അങ്ങനെ അടച്ചിട്ടില്ലെങ്കിലുംഔ ത്ത വരലില്ലേ അവത്തക്ക് വരലില്ല എന്താണാവോ എല്ലാരും കൊതുക്ണ്ട്ന്ന് പറഞ്ഞാലും ഇവിടെ കൊതുക് വരണ്ടളില്ല
ആഹ് ആഹ്. ഞങ്ങൾക്ക് ഫൻ ഇട്ടാല് കൊതുകില്ല ഫൻ ഒന്ന് ഓഫ് ചെയ്താ അങ്ങനെ ഇങ്ങനെ ഓരോന്നക്കും ഇങ്ങനെ വരുന്ന കാണാ കടിക്കാനൊക്കെ
ഉം ഇവിടെ അകത്തേക്ക അങ്ങനെ കേയറുന്നില്ല കൊലായിന്റെ സിറ്റ് ഔട്ടിലൊക്കെ അങ്ങനെ ചുമരുമൊക്കെ അങ്ങനെ പറ്റി പിടിച്ച് നൽക്കുന്നകാണാം
ആഹ് ആഹ് ആഹ് മ എല്ലോടത്തും ചക്ക ഒക്കെ ഉണ്ടെങ്കി പിന്നെ അയിന്റെ ഒക്കെ ചീഞ്ഞ കടക്കളൊക്കെ.
ചക്കി മാങ്ങിയക്കെള്ള തന്നെയാണ് ഇവിടെ ഉം. ചക്കന്റെ ചക്കന്റെ അടുത്ത് പറുക്ക നിറച്ച ഉം
ആഹ് ആഹ് അതുപോലെ ചമ്മല ക്കെ ചീഞ്ഞ് കടക്കണെങ്കില് അവിടൊക്കെ ഉണ്ടാകും
ഉ പുല്ല് തന്നെ ഉണ്ട് പുല്ല ഇങ്ങോട്ട് എടുത്തക്കണ്ട് പോയിങ്ങണ്ട് വന്നതിനെ അറച്ച് ഇവിടെ തേക്കും കാട്
അല്ല മെക്ക കയും വെള്ളംണ്ടായിട്ടേ ആ വെള്ളത്തിന്റെ അടുത്തൊക്കെ ഇങ്ങനെ നക്കണല്ലേ മഴയതണ്ട് വെള്ള അവിടെങ്ങനെ മുട്ടിട്ട് കൂടുകയാണ്
ഉംഉം അത് പിന്നെ ഇ തേക്കൊന്നാകെ വെട്ടിട്ടിട്ടുണ്ടായിരുന്നേ അതിന്റെ കുറെ ചുള്ളല ഉണ്ടെങ്ക വിറകുണ്ടാക്കാ എന്നെ കൊണ്ട് കഴിയത്തൊ
ആ ആ മഴക്കാലം വരുന്നേന് മുമ്പെന്നെ ഒക്കെ ഇങ്ങനെ. വേ ഇതിലന്നെ വേനൽക്കെ ഒക്കെ ഒര്ക്കി വെച്ചന വേറെട്ത്. അ പിന്നെ എടുത്ത്ങ്ങന കഴി
ഞാൻ കൊറേ കൊറേ ചെയ്തക്കണ. കൊറച്ചൊന്നുല്ല ഇതിപ്പോ ഒരു പണിക്കാർണ്ടാമ്പോ അവർക്കൊക്കെന്ന് വെച്ചുണ്ടാക്കി കൊടുക്കണ്ടെ
ആഹ്
കൊറേ ന്നാന്ന്കൊറെ എടുത്ത് വെച്ചെക്കുന്നു വെറുകുവരെക്ക് കടക്കാൻ കയ്യണില്ല പിന്നെ അത് നറഞ്ഞിട്ട് ഇനിയിപ്പോ അതൊക്കെ നല്ല നല്ല എടുക്കണെങ്കി അതൊക്കെ വെട്ടി ഓണങ്ങണെന് മുൻപ് വെട്ടുകാന്ന് ഉണ്ടെങ്കിൽ പെട്ടന്ന് വൃത്തിയാകും ഇതൊകെ ഉണങ്ങിയാൽ പിന്നെ വെട്ടാന് ഭയങ്കര പാട
പാടാ ആഹ്
എന്നാ ശെരി എന്നാല് ആഹ്
ആഹ് ആഹ്